ലോ
ആഹ് എന്താണ് സുഖായിട്ട് ഇരിക്ക്ന്നോ
ആഹ് സുഖായിട്ട് ഇര്ക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
ഓഹ് സുഖായിട്ട് ഇരിക്ക്ന്ന് വെറേ വിശേഷങ്ങള് ഒന്നും ഇല്ല ഇപ്പാ ഇന്ന് പെരുന്നാളൊക്കെഅല്ലേ
ഇന്ന് പെരുന്നാളാക്കേ ആണ്
ഉം ഇല്ല നമ്മള് അങ്ങനെ പെരുന്നാള് നമുക്ക് ഓണോക്കെയാണത്രേ പ്രാധാന്യം പെരുന്നാള് ജസ്റ്റ് ചിക്കനൊക്കെ മേടിക്ക അത്രയൊക്കെ ഉള്ളൂ
അതെയോ
ആഹ്
നമ്മളെ ഇവിടെ വിളിച്ചിട്ടുണ്ട് നമ്മള ഈ ഏരിയൊക്കെ അവരാണെ
ആഹ് ഹാ ഹാ ഹ
പാം അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മളെ ഓണത്തിനും വിഷുവിനൊക്കെ അവരെ വിളിക്കും
അഹ് ഹ ഹ
അപ്പൊ അവരെ ഇങ്ങൻത്തെ പരിപാടിക്ക് നമ്മളെ വിളിക്കും
ആഹ് നമ്മക്കും അവരുണ്ട് അവര് ബിരിയാണിയൊക്കെ കൊണ്ടുവരും നമ്മള് ഓണത്തിന് പായസൊക്കെ കൊണ്ട് കൊടുക്കും പായസോം ചിപ്സും ഒക്കെ കൊടുക്കും ഭയങ്കര സ്നേഹവാണ്
ആഹ് അതെ ഭയങ്കര സ്നേഹ എവിടെയുള്ളവരും അതെ
നമ്മുടെ അയലത്തെല്ലാം അവരാണ്
അതേല്ലേ?
ക്കാരം നല്ല സ്നേഹവും നല്ല കരുതലും ഒക്കെ ഉള്ള ആൾക്കാരാണ്
ആഹ് നമ്മക്ക് എ എന്ത് സഹായത്തിനും വരും കേട്ടോ
എല്ല നമുക്ക് എന്ത് ആവിശ്യ ഉണ്ടായാലും മുമ്പേ വരുന്നവരും സ്നേഹം നമ്മളെന്ത് സ്പെഷ്യലുണ്ടാക്കിയാലും കൊണ്ട് കൊടുക്കും അവർ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ആഹ് മഴയായോണ്ട മഴ ഇങ്ങനെ പൊടിച്ച് നിക്കുന്നോണ്ട ആ ഒരു വിഷമം
അതെ മഴയ ഒരു മഴക്കാറിങ്ങനെ കേറുന്നുണ്ട്
ഉം അതാണ്
ഇപ്പൊ പെയ്യൂന്നുള്ളൊര് അവസ്ഥയിലാണ്
ആഹ് അതാണ് അതെ ഈ മഴ ഇങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ അല്ലേ മഴയാണെങ്കി പൊത്തു പോവാനും ആൾക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പോ യാത്ര ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടും വിഷമവുംല്ലേ?
അതെ ഒന്നിനും ഒരു നമ്മക്കൊരു രസം തോന്നുന്നില്ല
ആഹ് രസം തോന്നത്തില്ല ഉം അതെ ആഹ് കാലാവസ്ഥയാന്നെങ്കി ആഹ് ആന്ന് ആന്നാന്ന് പിന്നെ? പിന്നെ ജിമ്മിലൊക്കെ പോവാറുണ്ടോ?
ജിമ്മില് പോണംന്ന് വിചാരിച്ചതാ പക്ഷെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് അതിന് ടൈം കിട്ടുന്നില്ല
ആഹ് വർക്ക് ചെയ്ത് രാവിലെ പോയി വൈകിട്ടല്ലേ വർക്കിന് പോ
ആഹ് ഞാൻ ഒമ്പതരയാവുമ്പോ പോ വും അഞ്ചരയാവുമ്പോ തിരിച്ച് വരും അപ്പൊ അയിന്റെ എടയ്ക്ക് പോവാനൊന്നും ടൈമില്ല
ആഹ് അതാണ് അതാണ് ദൂരെയാണോ വർക്കെയ്യുന്നേ? ഓഫീ
ഓഫീസ് കുറച്ച് ദൂരയാ അത്ര ദൂരവില്ല ഒരു പതിനഞ്ച് മിനിറ്റ് നേരം പൂവാനേയൊള്ളു
സ്കൂട്ടീല് പോവോ ടുവീലറില് പോവോ?
ഇല്ലില്ല ഞാൻ ബസ്സിനെ പോവാ എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ പേടിയാ
ആണോ? ഇപ്പ എല്ലാരും ഓടിക്കുവല്ലോ അത് ആദ്യത്തെ ഒരു പേടി കാണും നമ്മളൊക്കെ അങ്ങനെ പേടി പേടിച്ച ടീമുകളായിരുന്നു പിന്നെ ഓടിച്ച് ശീലവായപ്പം അതില്ലാതെ പറ്റത്തില്ല
അതേല്ലേ? എനിക്ക് ഒന്നാമത് ഈ ആക്സിഡന്റ് ഓർ ക്കുമ്പോ എനിക്കത് ഭയങ്കര പേടിയാ
ആഹ് ആദ്യയക്കെ എനിക്കും പേടിയായിരുന്നു ഹസ്ബൻഡ് ഒക്കെ നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞ് അങ്ങനെ ഒന്ന് നമുക്ക് ധൈര്യൊക്കെ തന്ന് ഓടിച്ച് ഇപ്പം കൊഴപ്പവില്ല ഓടിക്കും ഉം അതുപോലെ
പറയ്ന്നുണ്ട് നീ കാറും സ്കൂ ട്ടിയും ഓടിക്കാൻ പഠിച്ചോ നല്ലതല്ലേ ഒരു ആവിശ്യം വന്ന എടുത്ത് പോയ്ക്കൂടെന്നൊക്കെ
ആഹ് അത് പക്ഷെ എനിക്ക് കാറ് ഓടിക്കാൻ പേടിയാണ് ഇപ്പഴും വീട്ടില് പറയും കാറ് വെറുതെ കിടക്കുവല്ലയോ നിനക്ക് അതെടുത്ത് ഓടിച്ചൂടേന്ന് പക്ഷെ ആ ഏരിയയിലോട്ടേ ഞാൻ ഞാൻ നോക്കത്തില്ല പക്ഷെ ടു വീലർ ഇഷ്ട്ടവ ഒന്നാമത് ഒന്നാമത്തെ കാര്യം ഇവരെ ക്കെ തന്നെയല്ലേ പഠിപ്പിക്കുന്നെ ഇവരേയൊന്നും കൂടിയിര്ന്ന് ഒന്നാമത് ഹസ്ബൻഡിന്റെ ആങ്ങളയുടെ കൂടെയിര്ന്ന് കാറോടിക്കാൻ പറ്റത്തില്ല
ആഹ്
ഉ അവര് ശരിക്കും ചീത്ത പറയും നമ്മള് അവരു ആണുങ്ങക്കാന്നേ പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ആകും ഡ്രൈവിംങ്ങേ അതെ നമുക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവത്തില്ല
ഇല്ല ഇല്ല
ആഹ് അപ്പം അവർക്ക് ദേഷ്യം വരും നമ്മളെ വഴക്ക് ശരിക്കും വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ നല്ലപോലെ വഴക്ക് പറയുകയും ചെയ്യും പിന്നെ ആ അതുകൊണ്ട് ഞാൻ പറയും ഞാനങ്ങോട്ടേ നോക്കുന്നില്ലന്ന് പറേം അപ്പ പറേം ഫ്രണ്ടിലിരിക്കുമ്പം പറയുന്ന ഞാ ഗിയറെങ്കിലും ഒന്ന് മാറ് അതൊന്ന് നോക്കാനൊക്കെ പറേം
ആഹ്
ആഹ് അഹ് ശരി പക്ഷെ അന്നേരം പറയാം ഇഷ്ടം പോലെ പേര് ലേഡീസ് ഓടിക്കുന്നുണ്ടല്ലേ
അല്ലാണ്ട് പിന്നെ ഇവിടെ ഡ്രൈവിങ് സ്കൂളിൽ പോയി പഠിച്ച് നോക്കത്തില്ലായിരുന്നോ
ആഹ് പോയില്ല ഞാൻ പിന്നെ ടൂ വീലർ ഓടിച്ചതും വീട്ടിൽ തന്നെ വെച്ചോടിച്ച് പിന്നെ ഡ്രൈവിങ് സ്കൂളിൽ പോയങ്‌ ഏഹ് ലൈസൻസ് എടുത്തത് എട്ടെടുക്കാൻ വേണ്ടി ഡ്രൈവിംങ് സ്കൂളിൽ പോയി
അതെയോ
ആഹ് ഡ്രൈവിംങ് സ്കൂളി പോയി രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ്സൊണ്ട് ഒരാഴ്ച്ച കൊണ്ട് എട്ട് എടുത്ത് നമ്മളെ ആദ്യമേ ടു വീലർ ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പേ ടു വീലറേ ഞാൻ നല്ലതായിട്ട് ഓടിക്കും ആയിരുന്നു ഓടി ച്ചു പഠിച്ചിട്ടാണ് എട്ടെടുക്കാൻ പോയത് അപ്പം അമ്മക്ക് ബാലൻസ് കിട്ടത്തില്ല നമ്മളില്ല സ്പീടിലോടിച്ചവരല്ലേ
ആഹ് അതെ
ആദ്യായിട്ട് അങ്ങ് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുവാന്നെങ്കിൽ ഓക്കെ ആയിട്ട് വരും സൈക്കിൾ അറിയോ സൈക്കിളു ചവിട്ടാൻ അറിയോ
ഇല്ലില്ല എനിക്ക് സൈക്കിൾ ബാലൻസും ഇല്ല അതാണ് ആഹ് എനിക്ക് ഹൈറ്റും വൈയ്റ്റും ഒക്കെ ഇണ്ട്
ഇപ്പം പിന്നെ കൊഴപ്പമില്ല കാല് തറേ കുത്തി നിക്കാല്ലോ
ഞാഹ്
ആഹ് പിടിച്ചോണ്ട് നടക്കണം ആദ്യം നമുക്ക് ടൂ വീലർ ഓടിക്കണമെങ്കി അതൊന്ന് പിടിച്ച് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം വെറുതെ ഉരുട്ടിക്കൊണ്ട് നടക്കണം ഉരുട്ടിക്കൊണ്ട് നടക്കുമ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അങ്ങനെ തന്നാ നമ്മളൊക്കെ ചെയ്തെ ഉരുട്ടി ഉരു ആഹ് വീട്ടിയ് ന് നാലറ്റുമട്ടൊന്ന് ഉരുട്ടിയിട്ട് പിന്നെ അതി കേയറിയിരുന്ന് ഇങ്ങനെ തള്ളി തള്ളി പോണം അപ്പം പേടിയും അറപ്പും ഒക്കെ അങ്ങ് മാറും അങ്ങനെ തന്നെ പഠിക്കുന്നത് അല്ലാതെ നേരിട്ട് അങ്ങ് ചെന്ന് ആദ്യമേ കേറിയിരുന്നാ ആർക്കും പഠിക്കാൻ പറ്റി റ്റത്തില്ല ആഹ് വണ്ടി ഒന്ന് ഒരു പരിചയം ആയി വരണം ആഹ് ഒന്നു പരിചയം ആയി വരണം അപ്പഴ് നമുക്ക് ഒരു ഐഡിയ കിട്ടും ആഹ് അങ്ങോട്ട് ചെരിയും ഇങ്ങോട്ട് ചെരിയും അത് പിടിച്ചെറക്കാനുള്ള ആദ്യം തന്നെ പിടിച്ചു ഉരുട്ടിയൊക്കെ നടന്നു നോക്ക് വെറുതെ ഇരികുമ്പം അങ്ങനെ പിടിച്ചുരുട്ടി എന്ന നടുന്നു നോക്കുമ്പം തന്നെ നമുക്കൊരു ബാലൻസ് കിട്ടും നമ്മള് ആരുമില്ലങ്കിലേ വണ്ടി ഒന്നെടുത്ത് മാറ്റി വെക്കണമെങ്കിൽ ഒന്നുരുട്ടി വെക്കത്തില്ലേ
ആഹ് അത് ശരിയാ
ആഹ് ഞാനും അതല്ലേ ബൈക്കൊക്കെ വെളീൽ ഇരിക്കുവ എന്നിട്ടുരുട്ടി അകത്ത് കയറ്റി വെക്കും അത്യാവശ്യം ആ അത്യാവശ്യം ബൈക്കും അങ്ങനെ റോഡിലൊന്നും പോകത്തില്ലന്നാലും ഓടിക്കും. ഫസ്റ്റ് ഗിയർ ആഹ് ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് ഓടിക്ക
എനിക്ക് പേടിള്ള സംഭവം അതാ എനിക്ക് എന്റെ പേടി എന്താറിയോ ഈ മ മറ്റ് വണ്ടി ഇങ്ങനെ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റോന്നൊക്കെള്ള
അല്ല അത് ആ ഒരു സൈഡ് പിട്ച്ചങ്ങ് പോയാ പോരെ നമ്മള് നമ്മളെ കാര്യം നോക്കി സ്പീഡ് കൊറച്ചങ്ങ് പോയാ പ്രശ്നം ഇല്ല്യ.
ആഹ് ആ ഒരു ടെൻഷന് ഈ ഭാഗംന്ന് വെച്ചാല് നല്ലോണം വണ്ടി പോക്ന്ന സ്
ഔ അത് അത് ഇപ്പം റോഡൊക്കെ വീതി കൂടി പണ്ടത്തെ ഒര് പത്ത് വർഷം മുമ്പ്ള്ള അവസ് ത്ത അല്ലല്ലോ ഇപ്പഴത്തെ നമ്മടെ റോഡിന് ഇപ്പൊ സുഖായിട്ട് ഓടിക്കാം പത്ത് വർഷം മുമ്പൊക്കെന്ന് വെച്ചാ നമുക്ക് വണ്ടീടെ ബേക്ക്ലിര്ക്കാൻ തന്നെ പേടിയായിരുന്നു അടുത്ത വണ്ടി വന്ന് ഇടിക്കോന്ന് അത്ര ഇതിപ്പൊ നമുക്ക് എന്ത് സുഖായിട്ട് ഓടിച്ചോ റോഡെല്ലാം സൂപ്പറല്ലേ.
അതെ എത്ര എമൗണ്ടായി നിങ്ങള് എച്ചെട്ക്കാം പോയിട്ട്
എച്ചല്ല ഞാൻ എട്ടെട്ക്കാനാ പോയത് എനിക്ക് അത് മണിക്കൂറിന് ഇരുന്നൂറാന്ന് ഇര്ന്നൂറ്റമ്പതോ എങ്ങാണ്ടൊ ഒര് മണി ക്കൂറിന് എട്ടെട്ക്കുന്നേന് ഒരു മണിക്കൂർ എട്ടെട്ക്കുന്നേനല്ല ഒരു മണിക്കൂറ് ആ വണ്ടി തരുന്നേനെ
ആഹ് ആഹ്
ഇരുന്നൂറാന്നോ ഇരുന്നൂറ്റമ്പത് ഞാനിപ്പൊ അഞ്ചാറ് വർഷായി ഇട്ത്തിട്ട്.
അതെയോ
ആഹ് പിന്നെ അല്ലാതെ ഉം രണ്ട് വണ്ടിം കൂടെട് ക്കുന്നേന് പത് പതിമൂന്ന് രൂപാന്ന് പറയ്ന്ന് ഇപ്പം പന്ത്രണ്ടോ പതിമൂന്നോ കാ ആഹ് പന്ത്രണ്ടോ പതിമൂന്നോ വീട്ട് വണ്ടി ഉണ്ടെങ്കി കൊറച്ചൊക്കെ ഓടിച്ച് പഠിക്ക്യാല്ലേ ആഹ് ആഹ് ആഹ് അന്നേരം കൊഴപ്പല്ല അന്നേരം അവിടെ പോയി. പഠ്ച്ചിട്ട് കൊറ്ച്ചൊക്കെ കാറാകുമ്പോ പിന്നെ കൊറച്ച് സ്റ്റിയറിങ് ബാലൻസിന് കൊറച്ച് ആള് കൂടെയിര്ന്ന് പഠിക്കാം. ഓടിക്കണം ഉം മോനൊക്കെ ഇപ്പം പെട്ടന്നെട്ത്ത് പഠിക്ക പഠിച്ച്.
അതെയോ വെല്ല്യ മോനാ
ആഹ് പതിനെട്ട് വയസ്സായി ആഹ് അവർ ആഹ് കിട്ടി കിട്ടി. അവരൊക്കെ രണ്ട് ദിവസം കൊണ്ട് ചെറ് അങ്ങോട്ടിങ്ങോട്ടും മാറ്റിയൊക്കെ ഇടുവായിരുന്നു വണ്ടി വീട്ടിത്തെന്നെ.
ആഹ് ആഹ്
ആഹ് ആ ഒരര് ഇൻട്രസ്റ്റുള്ള ആളാ
ആഹ് അങ്ങനെ ഇൻട്രസ്റ്റ് ഇണ്ടെങ്കി പെട്ടെന്ന് പഠിച്ചോവും. നമ്മക്ക് അതെന്താറിയാ ഇവ ഇതിന്റെ ഈ മെഷീനോടൊക്ക അതെ മെഷീനോടും കാര്യങ്ങളോടൊന്നും നമ്മക്ക് അത്ര അങ്ങട്ട് ഇൻട്രസ്റ്റ് വരൂലല്ലോ.
ആഹ് ഇൻട്രസ്റ്റുള്ളവരാണെങ്കി പഠിക്കും അതെത്ര പ്രായം ഉള്ളവരാന്ന്ണ്ടെങ്കി എനിക്കറിയാവ്ന്നൊരു ചേച്ചിയുണ്ട് അറിയാവുന്ന ചേച്ചി നല്ല പ്രായ ആയിട്ടാണ് ചേച്ചിക്കങ് ഭയങ്കരങ് ആഗ്രഹം എനിക്ക് വണ്ടി ഓടിക്കണം കാറ് ഓടിക്കണം ഓടിക്കണം പക്ഷെ ചേച്ചി അത് പഠിച്ച് ആദ്യൊക്കെ ഡ്രൈവിംഗ് സ്കൂളി പോയിട്ട് മാഷ് പറയുന്നതൊന്നും മനസ്സിലാവ ത്തില്ല ആഹ് ഇന്നെട്ട് പോയിട്ട് പറയും ഞാ ഞാഇഞ്ഞ് പോവുന്നില്ലെന്ന് പറ നമ്മൾ പറയും ചേച്ചി അത്ര ആഗ്രഹിച്ചല്ലേ പക്ഷേ ഇപ്പോ സൂ പ്പറായിട്ട് കാറോടിച്ചു പോന്ന്.
അതെലേ.
ആഹ് ഓടിക്കും. അവർക്ക് ആ ഒരു ധൈര്യം എനിക്ക് ഓടിക്കണം എന്നുള്ള ഒര് ചിന്ത വേറൊന്നും വേണ്ട എനിക്ക് ഓ ടിക്കണം എന്നുള്ള അത്രേ ഒര് ആണ് ചേച്ചിടെ പിന്നെ ഹസ്ബന്റ് ഓടിക്കത്തില്ല സാറിന് പേടിയാണ്.
ആഹ് ആഹ്.
ആ അന്നേരം പിന്നെ ആരെങ്കിലും ഓടിച്ചെല്ലേ പറ്റു നമുക്ക് പിന്നെ വേറെ അവർ ഓടിക്കും എന്നുള്ളരു ഓ ഇന്നണ്ടായോണ്ട് നമുക്ക ഇന്നത്ര അങ്ങോട്ട് തോന്നിട്ടുല്ല.
അതെ എനിക്കും അതെ എനിക്ക് പിന്നെ ഇവിടെ ഹസ്ബന്റൊക്കെ ഓടിക്കുന്നോണ്ട്
ആഹ് ആഹ്. പക്ഷേ ടു വീലറെങ്കിലും പഠിച്ചിരിക്കണം നമുക്ക് അത്യാവശ്യത്തിന് വേറെ ആരെയും ഡിപൻഡ് ചെയ്യണ്ട നമുക്ക് ഒരു എവിടെയങ്കിലും ഒന്ന് പോണം. ഇപ്പൊ അവര് വരണം ഇവര് വരണന്ന് കാത്തിരിക്കേണ്ടല്ല.
ആഹ് അത് വേണ്ട.
ആഹ് നമ്മളെ ഇപ്പ എപ്പഴും എല്ലാരും നമ്മടെ അട്ത്ത് കാണണൊന്നില്ലല്ലേ.
അതില്ല
ആഹ് നമുക്ക് നമ്മക്കൊരു ഫ്രീഡം കിട്ടും. എന്തായാലും ടൂ വീലർ ഒന്ന് പഠിച്ചു നോക്ക് അത് ഞാൻ പർഞ്ഞോ ലൊന്ന് ഉരുട്ടി കൊണ്ട് നടന്ന് നോക്ക് ആദ്യം ഒന്ന് ഉരുട്ടി പിന്നെ ഒന്ന് പിടിച്ചോണ്ടും വീട്ടി വണ്ടി ഉണ്ടല്ലേ?
ആഹ് ആഹ് ഉണ്ട്ണ്ട് വണ്ടിണ്ട്.
ആഹ് ന്നിട്ട് ഒന്ന ഹൈറ്റും ഉണ്ടല്ലോ കൈ നിക്കുവല്ലേ വെയ്റ്റും ഉണ്ട് ഹൈറ്റ് ഉണ്ടെങ്കി പിന്നെന്താ. ആഹ് അപ്പം ഒന്ന് പിടിച്ചോണ്ട് നടക്കുമ്പം തന്നെ നമുക്ക് ഒരു ഐ ഡ്യ കിട്ടും. പിന്നെ അത് എന്ന് കേറി ഇരുന്ന് ഉന്തി ഉന്തി നടക്കുമ്പോപിന്നെ തോന്നും. ഓടിക്കണന്ന് ആഹ് ആഹ്
ഏഹ് പിന്നെ ഡ്രൈവിങ് സ്കൂളി പോയി പഠിക്ക്യുന്നണോ നല്ലത് അതോ വീട്ടിന്നെന്നെ നോക്കിട്ട് പോവുന്നേണോ നല്ലേ?
വീട്ടീന്ന് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് വാങ്കി അവിടെ ചെല്ലുമ്പോ എളുപ്പാവും ഒന്ന് പിടിച്ചോണ്ടാക്കെ നടന്നിട്ടേ. അവടെ ചെല്ല്മ്പഴ് അവരെ ആദ്യം പിടിച്ചു കൊണ്ട് നടക്കാനാ തര്ന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെല്ലുന്ന പുള്ളേരൊക്കെ. പിടിച്ച് പിടിച്ചുണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ട് ഒന്ന് പിടിച്ചോണ്ട് നടക്കാൻ പറയും പിടിച്ചാ ഗ്രൗണ്ടിന്റെ നാല് വശം ഒന്ന് ഐഡിയ വരാ പറയും.
ആഹ്
ഉം കാറ് പെട്ടെന്ന് അങ്ങ് പഠിക്കും ടു വീലറാണ്. കാല് ഉന്തി വരാം കാല് കാറാവുമ്പഴേ മറിയത്തില്ലല്ലോ പെട്ടെന്ന്.
ഇല്ല ഇല്ല.
ആഹ് ടൂവീലർ ആണ് പഠിക്ക്യാൻ പാട് പഠിക്ക്യുന്നവർക്ക്. പക്ഷെ പഠിച്ചാ എളുപ്പവാണ്. ആഹ് അത് ബാലൻസ് അതാ ഞാൻ പർഞ്ഞെ പിടിച്ചോണ്ടന്ന് നടക്കാങ്കി ആ ബാലൻസ് കിട്ടും. ബാലൻസ് ഇല്ലാത്തോണ്ട ചെരിഞ്ഞു പോവുന്നത് നമുക്കൊരു ഐഡിയ പിടിച്ചുണ്ട് നടക്കുമ്പോ എങ്ങോട്ട് ചെരിയും എങ്ങനെ വീഴും എന്നുള്ളൊരു ഐഡിയ കിട്ടും.
ആഹ് ഞാന്ന് നല്ലൊരു സ്ഥലം നോക്കിട്ട് ഒന്ന് കോച്ചിങ്ങിന് പോണംന്ന് വിചാ
ആഹ് അതാ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കി എന്തായാലും വർക്കിംഗ് വിമണല്ലേ എപ്പഴായാലും ആവശ്യ
ആഹ് അതെ.
ഉം നമുക്ക് ഒരു വയ്യാതെ വന്നാലും വീട്ടിലാർക്കും ഒരു വയ്യാതെ വന്നാലും തോണ്ട് പെട്ടെന്ന് പോവ്യോ നമുക്ക് ഷോപ്പിങ്ങിന് പോണോ തിലും
അതെ ഇതിപ്പോ എല്ലാ കാര്യത്തിനും ഞാൻ ഹസ്ബൻഡിനെയാണ് ഡിപ്പെന്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് പോവ ഹോസ് ഹോസ്പിറ്റലി പോവാ അങ്ങോ പിന്നെ ആയിക്കോട്ടെ ശരി എന്നാ.